ഹ ആഹ
ഹലോ കേ കേക്ക് ആഹ ഉണ്ട് കേക്കുന്നുണ്ട് എന്തവ പരിപാടി
എന്താ വെറുതെവിടങ്ങനെ കോഴ് കോഴിയാളെ ങ്ങനെ നോക്കിയിരിക്കുവാണ് അയ്ശരി കോഴിയാളൊക്കെണ്ടാ കോഴികളുണ്ട്
എത്ര വേര്ണ്ട് കൊറേ
ഇല്ല ഇല്ല കൊർച്ചേനൊള്ളു ഒരു നാല് അഞ്ച് അ അൻ ഞ്ചാറ് കോഴികളുണ്ട്
അപ്പൊ മുട്ടൊക്കെ കിട്ടലുണ്ട്.
ആ മുട്ട കിട്ടലുണ്ട്.
അത് നിങ്ങള് വിക്കോ?
വ്ക്കും ചെയ്യും ഇബടെ വീട്ടിലെ ആശ്യത്തിന്ട്
അയ്ശരി അങ്ങനെ നിങ്ങളെന്താ ചെയ്യ്ണേ?
ഒന്നും ചെയ്യലില്ല നമ്മള് ഹൗസ് വൈഫ് ആണ്
അയ്ശരി അങ്ങനെ
ആ എന്തെങ്കിലും ജോലിക്ക് പോണ്ടാ കുട്ടി.
ഇല്ല ഇല്ല ഞാൻ പഠിക്യ.
എത്രയില്?
ഞായിപ്പൊ ഡിഗ്രി ഫോർത്ത് ഇയർ.
അതെ. ആ ഓക്കെ. അപ്പോ നാലുവർഷം ഉണ്ട്ല്ലേ?
എന്താണ് യിൽ അല്ല അതല്ല ഞാന് ഹ് സാധാ ഡിഗ്രി അല്ല.
കോഴ്സ് എടുത്തിട്ടുള്ള
ആ പ്രൊഫഷണൽ കോഴ്സാ.
ഏ എന്ത ഏതെടുത്ത്ക്ണ്? ഒക്കുപ്പേക്കെഷൻ തെറാപ്പി, ഒ ഒക്കുപ്പേഷൻ തെറാപ്പി എ എവിടെയ പഠിക്ക്ന്നേ, ഞങ്ങള് തമിഴ്നാട്ടിലാ. ഈ റോഡാ.
ആ.
ഓക്കെ മനസ്സിലായി.
ആഹ ഹ കൂട്ടത്തിൽ ആരെങ്കിലും അറിഞ്ഞണ്ടാവൂല്ലേ
മഹ്സൂഫൻ അറിയില്ലേ?
ആഹ
ആ അവള ആഹ വല്യമ്മ മഹ്സൂഫ ന്റെ
ആണാ അയ്ശരി ആഹ ആ മഹ്സൂഫ പറഞ്ഞീണ്ടായിന്ന്
ഇല്ല മറന്ന് സോറി മോളെ സാരില സാരില്ല കൊഴപ്പില്ലല്ലോ ആ ആ വേർ അല്ല അതിപ്പോ ഞാനിപ്പോ സ്കൂട്ടർപഠിമറ്റ പേര് പറയാൻ പാടില്ലല്ലേ
ആഹ ഇല്ല ഒന്നും പറയാൻ പാടില്ലല്ലോ
ആഹ അ ഇപ്പൊതേ പാട്
ആഹ അല്ലെന്നെ എങ്ങനെ പോണ്
ച്ചോ
പ വൈകുന്നേരത്തെ ഇപ്പൊന്ന് ക്ലാ കഴിഞ്ഞ വന്നപ്പോ അങ്ങന സിപ്പ് കുടിച്ചു ഫ്രണ്ട്സ് എല്ലാരും കൂടി ട്ട്ങ്ങനെ രാത്രികൽക്ക് ചോറണ്ട് വെണ്ടക്കുപ്പേരി ഉണ്ട് ചമ്മന്തി ഉണ്ട്
ആ കറി ണ്ടാ കറി കറി കറി അങ്ങനെ വെക്ക കൊറവാ കൂടുതലും ഈ ഉപ്പേരിയും എന്തെലുമൊക്കെ പൊരിക്ക കോവക്കയും വഴുതനങ്ങൊക്കെ പൊരിക്കചെയ്യ കറി ഉണ്ടാക്കും ചെറുപയറിയും ആ ആ് ആഹ
അങ്ങനെയൊക്കെ ആ രാവിലെ നേരത്തൊക്കെ ആക്കി വച്ചിട്ട് പോവും ചോറ് പിന്നെ ഞങ്ങള് ആ റൈസ് കുക്കറിലൊക്കെ ചെയ്യാ
ശരി
ആ അപ്പൊ പിന്നെ പിന്നെ എന്താണ് വന്നിട്ടാണ്ട് ഊറ്റ വച്ചിട്ട് ഉച്ചക്ക് ചോറ്ന്ന ചോറിന്നാനുള്ള ഒരു മണിക്കൂറെ കിട്ടുള്ളൂ ഉ എങ്ങനെ
ആ
നിങ്ങളെ വീട്ടിൽ ആരൊക്കെയ ഉള്ളേ
ഇവിടെ വീട്ടില് എല്ലാരുണ്ട് മൂന്ന് മക്കളാ
ആഹ ആഹ ആഹ് ആഹ ആഹ അ ത്ശരി
ചായ കുടിയക്കകഴിഞ്ഞു
അെ പോ
വേറെന്താ അവിടെ വീട്ടില ആരൊക്കെയ ഉള്ളത് വീട്ടില ആരൊക്കെള്ളത് അവിടെ ആ ആ ആ ശരി
ഉം നിങ്ങനെ
വീട്ടിക്ക് പോക്കില്ലേ ങ്ങള് എപ്ള പൊ
മാസ് അങ്ങെ അല്ല ശനി ഞായറോ ഈ രണ്ടാശനി നാലാശനി നങ് ക്ക് ലീവാ അപ്പൊ ലീവ് എന്താണ് കിട്ടുമ്പോ ആഹ് അപ്പൊ ഈ വെള്ളിയാഴ്ച ലീവ്ണ്ട്
ശനി ഞായറും ലീവ്ണ്ടാവോല്ലോ
ആഹ് അപ്പൊ പിന്നെ ഞാൻ വിജാര്ക്ണ് ഒരീസംലീ ലീവ് ടുത്തിട്ട് നേരത്തെ പോവന്നാകും. പ്പ നാട്ടില്ണ്ട് ആഹ് പിന്നെ ഹ് അടുത്ത മാസൊക്കെയിട്ട് രു പോവായിരിക്കു ഇഞ്ഞിപ്പോ ങ്ങനെ ഈ ശനിം ഞായറും ലീവ് ഇട്ട്മ്പളെല്ലേ പോവാൻ പറ്റുള്ളോ അപ്പങ്ങനെ നളെ രിസം ലീവെടുത്ത് പോവാ ജാര്
ആഹ് ഉപ്പാനെ കൂടെ ഉപ്പാനെ കൂടെ നിക്കാലോ അറി പിന്നെ ഉ പിന്നെ അര് പുട്ടിക ആരക്കെ പിന്നെ
എന്താണ്
ആരൊക്കെ പിന്നെ ള്ളത് അൻക്ക് അ
ഇൻ ഇക്ക് അനിയ അ അല്ലാനിയനു അനിയത്തിയുണ്ട്
ആഹ് പഠിക്കാണോ അവര്
എ അവര് വഠിക്ക അവര് എ ഒരാള് പത് പ്ലസ് പത്ത് കഴിഞ് പ്ലസ് വണ്ണിലേക്ക് പിന്നെ ഒരാള് ഏഴാം സിലും ഉം ങ്ങനെ മഴ ണ്ടന്ന് പറയണെക്ക് ഞങ്ങള്പ്പോ കഴിഞ്ഞ പ്രാവശ്യം ലീവിനോയപ്പോ മഴവു ചാരിച്ചിട്ട് ഇവടെ ചൂടല്ലേ ചൂട്ന്ന് പറഞ്ഞാ മഴ അങ്ങനൊന്നുല്ല എപ്ളേ ഒന്നു ഒന്ന് ഇപ്പൊ വൊ ഈ ആഴ്ച ഒറ്റ പ്രാവശ്യണ്ണം ചാറി പോയിണ്ട്
ശരി ഹാ ആഹ് ശെരി രി
പിന്നെപ്പത ഇനി ഇപ്പോ പ്രാവശ്യ പോയ വ് ണ്ടാവുംവ്റേ ഇത്പം വിടെന്നിട്ട് ഞങ്ങളെല്ലാരും പറയണ്ടി നമ്മള് ഈ നാട്ടി പോയാ
ആ ശരിയാണ് ഇനി രാത്രിയാ ആ മൂന്നാം ആൺകുട് ട്ട്യളാണ്
ആ ആ ആഹ് അവരെല്ലാരു ഉണ്ടൊവടെ അതോ പഠിക്കെ ജോലി യ്യേ
അല്ല മൂത്ത മോന് ഡിഗ്രിക്ക് ഡിഗ്രി കെഴിഞ്ഞി പ്രാവശ്യം
ആഹആ ആഹ്
രണ്ടാമത്തെ മോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ ഏവിയേഷൻ പഠിക്കപെയ്ക്ക
ആഹ്
ബീബ വശനിതി
ആഹ ആഹ
പിന്നെ ചെറിയ ആള് പത്തില്
അപ്പൊ ആ അപ്പൊ പോരൊക്കുമ്പ പൊറത്താവൂലേ
ആ ഇല്ല മൂത്ത മോനും ചെറിയ ആൾ ഇവിടെണ്ട് രണ്ടാമത്തെ മോന് പുറത്താണ്
പഠിക്കൻ ആഹ അങ്ങനെ ഹലോ ഹലോ
പി എന്താ രാത്രി രാത് ആഹെ കേൾക്കുന്നുണ്ട്
ആ
നിങ്ങള് ഫ്രീ ആണോ ചോദിച്ചാ
രാ രാത്രിയാ രാത്രി ഇപ്പ നാളൊക്കെ ഇപ്പ ഇന്റെര്ണല് എക്സാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക്
ആഹ അത് ശരി
അപ്പൊ എന്താണ് നാളെ പറണിണ്ട് ഇന്നൊരെണ്ണം കഴിഞ് പിന്ന ഇപ്പ വൈകി രാത്രിൊക്കെുമ്പോ പഠിക്കാൻ ഇരിക്കണം
ആഹ അത് ശരി അതിനുമുമ്പ് ക്ലാസ് കഴിഞ്ഞു വന്നേക്ക് കുളിയും നിസ്കാരവും കഴിഞ്ഞാൽ അയ്യോ അതൊന്നും പറയാൻ പറ്റൂലല്ലേ
ഞാനത് മറന്നു
എനിക്കും അതിനെപ്പറ്റി അറിയില്ലോ മോളെ ആ സാറല്ലേ നമ്മക്ക് അറിയില്ലല്ലോ
ആ അല്ലെ ഇതുവരുണ്ടായില്ല ഇപ്പൊ നിങ്ങളോട് സാധാ പോലെ വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പളേ തുടക്ക അതില അങ്ങനെണ്ട് വർത്താനം പറഞ്ഞ പോ വ ഒന്നായിരുന്നു
ആഹ ശരി
എന്നിട്ട് ആ കൊഴപ്പില്ല ഞാനും അങ്ങനെന്നല്ല പറഞ്ഞേ
ആഹ
അവന്നിട്ട് ഇ് എന്താണ കഴിഞ്ഞാല് പിന്നെ തിരുമ്പ കറിക്ക ഇപ്പൊ തിരുമ്പ താവെള്ളത്തി ഇട്ടിട്ടിരിക്ക നീന്തൽ ഏയ് ഇല്ലില്ല നമ്മുക്ക് പിന്നെ കുറച്ച് ഒ ഓരോരുത്തർക്ക് ഓരോരുത്തക്ക് കുറച്ചല്ലേ ഉള്ളു ആ ഞാൻ പിന്നെ ചിലർ പിന്നെന്ന് വച്ചാല് എല്ലാം. കൂടിട്ടാ ഒരിസാണ്ടലക്കും എൻക്ക് അന്നൊക്കെ അന്നൊക്കെ ഉള്ള ചെയ്താല് പണി കൊറയല്ലോ
അതാ നല്ലത് ദിവസ
ആഹ് അപ്പൊ മറ്റേ ദിവസം തിരുമിയാല് എന്താ വെച്ചാല് കുറച്ച് അല്ലെ കുറച്ച് കുറച്ചീച്ചാവുമ്പോ ആഹ് വലിയ പണിയായിട്ട് തോന്നൂല
ആഹ്
കുറച്ച നേരം വെള്ളത്തിട്ട് വെച്ചിട്ട് വേഗാങ്ങടു കുത്തി തിരുമ്മിയിട്ടാല് പക്ഷെ ഈ എടു ത്തു വച്ചാല് പിന്നെ അയിനൊരു ദിവസം നിക്കണം തോന്നും
ആഹ് അത് ശരിയാ
ആഹ് അങ്ങനൊക്കെ എന്നിട്ട് പിന്നെ എന്താ അപ്പ എന്താണ്
ഫ്രണ്ട്സോകളൊക്കെ എന്താ പാട്
ഫ്രണ്ട്സുകൾക്കും നല്ലന്നെ അൽഹംദില്ല കൊഴപ്പൊന്നില്ല എന്താണ്
ഹാപ്പി ആയിട്ടിരിക്ക്
ഓ ഹാപ്പിയാണ് ഇത് പകുതിയേ സ്റ്റക്ക് ആവണണ്ട്
അത്
റേഞ്ച് പോകുന്നുണ്ടോന്നു തോന്നുന്നുണ്ട് ഇപ്പ കൊഴപ്പല്ല ഇപ്പ കേക്കുന്നുണ്ട്
ആഹ അതെല്ലേ ആ
അപ്പ എന്നിട്ട് ഫ്രണ്ട്സന്നും കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പോ ഏ എല്ലാരും കുളിയും തിരുമ്പലും അങ്ങനത്തൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും വരും അങ്ങോണ്ടുമിങ്ങോട്ടുമായിട്ട് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇനി ഇരിക്കും ഇവിടെ
അത് നല്ല അങ്ങനൊരു കൂട്ടം ആഹ വീട്ടക്ക പോക്കണ്ട് മോളെ
ആഹ
കൊഴപ്പില്ല സുഖാണ്
എന്താണ്
കൊഴപ്പൊന്നുമില്ല സുഖാണ്ന്ന
അങ്ങനെ പിന്നെ ങ്ങൾക്ക് ആരൊക്കെള്ള ഏഹ എത്ര
നക്ക് മൂന്ന ആ മൂന്ന രണ്ട് അനിത്തിയളു രണ്ട് ജേഷ്ടത്തിയൊളു ഉമ്മ
ആഹ ആഹ് ആഹ് ആഹ അങ്ങനെ നിങ്ങളെ അപ്പ എ അല്ല ഏറ്റ അല്ലെ
ഏറ്റതാ ഞാന് അഞ്ചാമത്ത് ആ മത്തത്
ആയ് ശരി അങ്ങനെ
ആഹ് പിന്നെ എന്റെതാഴെ രണ്ടു പെ പെൺകുട്ടികളാണ്
ആ ആ ആ എല്ലാരും നാട്ടിൽ തന്നെയാണോ
അല്ല ഒരാള് ഗൾഫിലാണ്
ആഹ അങ്ങനെ
ബാക്കിയൊക്കെ നാട്ടില് തന്നെ
ഇന്ന്പ്പോ എന്തേരുന്നു പരിപാടിയള്
എന്ത്
നിങ്ങക്ക് ഇപ്പഞ്ഞിപ്പെന്താ പരിവാടി?
നിക്ക് പരിപാടി നി ഒന്നൂല്ല മോളെ. ഇനിയിപ്പോ കോഴികളെ കൂട്ടിലാക്കണം. പിന്നെ നോമ്പാണ്. ഇക്ക് നോമ്പാണ്.
ശരി. നോമ്പാ സുന്നത്തോമ്പാളാണോ?
ആഹ് മൊഹർറത്തിെന്റെ നോമ്പ്ട്ത്ത്ക്കാണ്. ആഹ് ആഹ് ആഹ് അപ്പൊ നി അയിന് ല്ലെ ചായണ്ടാക്കണം ഫുഡൊക്കെണ്ടാക്കി കയ്ഞ്ഞോ? ഏയ് ചോറ് ന്നാച്ട്ടാണ്.
അയ്ശരി പൊരിച്ചതും അങ്ങൻത്തൊന്നും വാണ്ടി ഇല്ല ലേ.
അഒന്നും വേണ്ട.
ഒറ്റ ആഹ് ആഹ് ഒറ്റക്ക് നോമ്പിടുക്കുമ്പോ അഒന്നും വേണ്ട.
ആഹ് ഒറ്റക്ക് നോമ്പ്ട്ക്കുമ്പോ അതൊന്നും വേ
അല്ല ഒന്നുല്ലാണ്ടിരിക്ക പിന്ന ല്ലേലും നോമ്പൊർന്നേക്കീ പൊര്ച്ചതും കര്ച്ചതും തിന്ന്ണേക്കാൾ നല്ലെ
ആഹ് അതന്നെ എന്തേലും വെള്ളം എന്തേലും ണ്ടാക്കണം
ആഹ് ആഹ് ആഹ്
ആഹ് അത്ണ്ടാക്കണം കോഴിയാളെ കൂട്ടിലാക്കണം
വേറെന്താണ്?
വേറെ പിന്നെന്താ കൊഴപ്പ സുഖല്ലേ വേറെ കുഴപ്പ
കൊഴപ്പൊന്നും ആഹ് ആയ്ക്കോട്ടെ ശരിന്നാ